ഹലോ?
ആഹ കേക്ക വടാ?
ഹലോ?
ഹലോ കേക്കാവോ?
ആഹ കേക്ക്ണ്ട്.
ഊണൊക്കെ കഴിഞ്ഞോ.
ഉം എന്താ വിശേഷം സുഖ
ആ സുഖമായിട്ടിരിക്കുന്നു. ഊണൊക്കെ കഴിഞ്ഞോ?
ആ ആ കഴിഞ്ഞു. ഇങ്ങള് കഴിച്ചില്ലേ കഴിച്ചു നിങ്ങള് കഴിച്ചില്ലേ?
പിള്ളേരൊക്കെ പോയോ?
ആ സ്കൂക്കോയി.
ആഹ കഴിച്ചു. ഓ ഞാൻ കഴിച്ചു കഴിച്ചിട്ട്.
സ്പെഷ്യലായിട്ട് ഇന്ത മീൻ ഉണ്ടായിരുന്നു. മീൻ വറത്തത് പിന്നെ തീയല്. തോരൻ മെഴുക്ക പെരട്ടി. ഇപ്പ ഇച്ചിരിച്ചക്ക അരിന്ന് വറക്കാന്.
അഹ് ശരി
വൈകിട്ട് മക്കൾ വരുമ്പോഴത്തേക്ക്.
ആഹ്
അത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു.
ത വറക്കല്.
ഉ ആ ചക്ക വറക്കാനരിന്ന് വറക്കാമ്പാ ചക്ക വേവിക്കും. അത് വണ്ട അതിന്റെ നമ്മൾ ഈ താ മ താഴത്തെയും മേളത്തെയും അരിഞ്ഞ എടുക്കുവല്ലോ.
ആ അതങ്ങനെ
ആഹ ആ അതങ്ങനെ വേവിക്കും. ബാക്കി വറക്കും. ഉം
ഉ എന്നിട്ട് തേങ്ങരച്ചിട്ട് വെക്കൊ. കൂട്ട
കുരുമുളക് അതൊക്കെ ചേർക്കും.
ഉം കുട്ടികളൊക്കെ കഴിക്കണ്ടാവും അത് ല്ലേ.
ആഹ പിള്ളേർ കഴിച്ചോളൂ പിള്ളേർ വേവിച്ച് കൊടുത്താലൊക്കെ തിന്നോളും മീൻ കറി വേണം. മീൻകറിയില്ലാത കഴിക്കത്തില്ല. മീൻകറിയോ എന്തേലും മോരോ
ആഹ്
ആഹ് അങ്ങനൊക്കെ എന്തെങ്കലും ഉണ്ടെങ്കിൽ കഴിച്ചോളു
ആഹ് അത് നല്ല രസാണ്
ഉം
ഉം
അപ്പൊ ഞാൻ ചന്ന അരിഞ്ഞ് വെക്കാെങ്കിൽ വേണേ വൈകിട്ട് വരുമ്പം വേണങ്കി വേവിച്ച് കൊടുക്കാം വൈകിട്ടൊക്കെ തീറ്റി ആഹ് അരിഞ്ഞ് വെക്കാവെങ്കി നമുക്ക് എളു ആഹ്
ഉം വർക്കും ചെയ്യാ കൂട്ടാൻ വെക്കു
ആഹ് ചെയ്യ ഉം ഇതിന്നല രണ്ട് രണ്ട് ചക്ക ഒരാള് തന്നയാര്
ആഹ് വീട്ടില് ചക്കൊന്നുംല്ലല്ലേ
വീട്ടിലുണ്ട് നമ്മുക്കിഷ്ടം പോലെ ചക്കൊയക്കയുണ്ട് ഇത് വരിക്കച്ചക്ക കയാ നമ്മുടെ ഇവിടെ നിൽക്കുന്ന കൂഴപ്പ്ലാവ
പഴച്ചക്ക അല്ലേ പഴച്ചക്ക ഞങ്ങളവിടെ പഴച്ചക്കന്ന് പറയാ
ആഹ് ആഹ്. അപ്പൊ അത് കിട്ടിയതിൽന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇച്ചിരി കൊടുത്ത്. കൊടുത്തേന്റെ ബാലൻസ് ഞൻ എടുത്തതാ. അഹ് ബാക്കി അമ്മക്ക്. ഇങ്ങനൊക്കെ കഴിഞ്ഞ ദിവസം പുള്ളാര് വൈകിട്ട് ഇത്തിരി വറുത്ത് വച്ചേക്കാങ്കിൽ. ഇവര് വൈകീട്ട് വരുമ്പോൾ നമ്മുക്ക് കെടന്ന് ഓടണ്ട ഇങ്ങനത്തെ എന്തേലും. ആഹ് ആഹ്.
ഓല് വരുമ്പോ വിശന്നിട്ട് എന്തേലും കിട്ടാൻ വേണ്ടിട്ടാവും വര.
ആഹ് അവനൊക്ക എന്തും അവിടെ വരുമ്പോഴേ മോൻ തെരക്കും വിശക്ക്ന്ന് വല്ലാം ഉണ്ടോന്ന് ചോയ്ച്ചാവര. മോള് പിന്നെ കൊഴപ്പില്ല ഇത്ര അറിവായില്ലേ. അ അവള് അവക്ക് അത്രയും പ്രശ്നവില്ല.
ആഹ് ട്യൂഷൻണ്ടായിരുന്നു
ആഹ് ട്യൂഷൻ ഉണ്ടായിരുന്ന് ഇന്ന് ഏഴ് മണിക്ക് പോയി.
ഉം.
പിന്നെ ജോലി ആയിരുന്നല്ലെ. ആഹ് വൈകിട്ടും ഉണ്ട്. ഇ ജോലിയാര്ന്നോ.
ആർക്ക്.
അവിടെ
ഇക്കോ.
ആഹ്.
ഞാനേ തിരുമ്പിയത് ഒണക്ക.
ആഹ് ആഹ്.
ആഹ് സൗണ്ട് പുറത്തല്ല ഉള്ളിലാണ് വെയില്. ഇപ്പൊ ചെറുതായിട്ടുണ്ട് നല്ല മഴയിരുന്നു ഇന്നലെ രാത്രി നല്ല. നല്ല മഴയല്ലേരുന്നു ഇന്ന് രാവിലെ ഒക്കെ മഴരുന്നു. ആഹ് ഇന്നല രാത്രി നല്ല ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു.
ഇവിടെ മഴയില്ലായിരുന്നു.
ഇല്ലേ ആഹ് ഇന്നലെ രാത്രി നമ്മൾ കട. ക്കോളൊരു ഇതുല്ല കിടന്നിട്ട് ഒന് ഒറങ്ങി നീച്ചപ്പോ നല്ല. ഇടി മഴൊക്കെണ്ടായി.
ആഹ് ആഹ്.
ഇന്ന് നേരം വെളുത്തപ്പോഴും മഴ പ്പോ ഒന് ഇങ്ങനെ വെയിൽഎറിക്കുണണ്ട്. ഇനി ഇപ്പടാന് സമയില്ല അപ്പൊ ഇഞ്ഞും ചിലപ്പോ മഴ പെയ്യും. അപ്പൊ ഞാൻ അപ്പൊ ഞാ ഉള്ളില് ന്നെ ഒണക്ക.
ആഹ് ആഹ് അവിടെക്കെ തുണിയിടാൻ സൗകര്യം ഉണ്ടോ?
ഞാന് മെഷീൻണ്ട് തിരുമ്പണ മിഷീൻ അപ്പൊ അതിലിട്ടാല് വെള്ളം.
ആഹ് അപ്പൊ കാറ്റടി കൊണ്ട് ഒണങ്ങിക്കോളൂം.
ആഹ് അപ്പൊ പിന്നെ വെള്ളം ഒറ്റൂലല്ലോ ഉള്ളില് റൂമില് അയല കെട്ടി. ക്ക് അല്ലതെ സ്ഥലല്ല ഒണക്കാന്.
ആഹ്.
അപ്പോ പിന്നെ ഒന്ന് കാറ്റുണ്ടാൽ മതി.
ഉം മക്കളെ വിളിക്കാൻ പോകണോ അതോ വണ്ടി ബസുണ്ടോ?
അല്ല ചെ വല്ലോന് ഒറ്റക്കെന്ന പോവോന്. ന്ന്ഇപ്പൊ മഴആയ കാരണെയ് രാവിലെ നല്ല മഴ ആയിരുന്നു.
ആഹ് ആഹ് ആ.
മഴ കാരണഇന്ന് ഓന് ബസിനാ പെയ്ക്ണ് ലെൻ ബസിന്.
ആഹ്
ഏട്ട വർക്കി. ക്കിന് പൊയിക്കിണ്ടാ.
ഒറ്റയ്ക്ക് പോയിക്കോള്ളൂ അതോ കൂട്ടുകാരൊ
കൂട്ടുകാരുണ്ടാവും.
ആഹ് സൈഡിനൂടെക്കെ പോയ്ക്കോളുവോ.?
ഉം പറഞ്ഞു കൊടുക്കുഞാനി പോകുമ്പോ നമ്മുക്കൊരു പേടിയാണ്.
ആന്ന് നമ്മള് നടന്നു പോയാ തന്നെ നമ്മുക്ക് പേടിയേ ഇപ്പൊ ഈ വണ്ടീടെക്കെ പോക്കകാണു
ആ വണ്ടികൾ വരണത് നോക്കണട്ടോ നോക്കണട്ടോ എന്ന് പറഞ്ഞിട്ട തന്നെ പറഞ്ഞയക്ക നമുക്ക് വരുവോളം സമാധാനം ഇണ്ടാവൂല.
ആഹ്.
അല്ലാതെപ്പൊ എന്താ ചെയ്യാ.?
ആ..
ഉം ഏഹ്.
ഫൊടിയളോ.?
ഓനും പിന്നെ ബസ്റ്റിന നമ്മള ഇമ്മരത്തിന്ന് കയറ്റി വിട്ടാല്. ഇവിടുന്ന് ഇറക്കുമ്പോള അങ്ങിട്ട് ഇറക്കുകയും ചെയ്യും വീടിന്റെ മുന്നിൽ തന്നെ. അറക്കി തെരിചെയ്യും.
ആഹ്
ഓനാ ബുദ്ധിമുട്ടില്ല.
ഉ
ങ്ങളെ മോനെ എങ്ങനെയെ പോവാ.?
അവൻ നടന്നങ്ങ് പോയിക്കോള്ളു ഇവിടെ അടുത്താ ഞാൻ പിന്നെ നമ്മടെ ഈ റോഡ് ഞാൻ പിന്നെ നമ്മടെ ഈ റോഡിലോട്ടൊന്ന് നീങ്ങി നിക്കും പോകുന്നത് നമ്മുക്ക് കാണാം.
ആഹ് ആ..
പിന്നെ ഇവിടന്ന് പിന്നെ കൊറെ ആ പിള്ളാരെ കൊണ്ടു വിടാൻ തള്ളന്മാരൊക്കെ കൊച്ചു പിള്ളോരെയൊക്കെ അവരുടെ കൂട്ടത്തിൽ ആഹ്. അവർടെ കൂട്ടത്തിലങ്ങ് പോകവും.
ഉം
ഉം
ആഹ് അ
മീനൊക്കെണ്ടോ?.
മീനല്ലന്ന് ബീഫാണ്
ആഹ്
അത് വെച്ചിട്ടുണ്ട് കൈപ്പക്കണ്ടായില കൈപ്പക്ക ഉപ്പേരി,
ആഹ്
അതന്ന് ആണ് ഇന്ന് കൂട്ടാൻ
പിള്ളാർക്കും കറി കൊടുത്തു വിടണോ
ഇല്ല ഓർക്ക് ഞാന് കെഴങ്ങില്ലേ
ആഹ് ആഹ് ആഹ്
സ്കൂളില് ചോറും സാമ്പാറുണ്ടാവും പിന്നെ എന്തെങ്കിലുരു ഉപേരിണ്ടാവും പയറോ അങ്ങനെ എന്തെലുമൊക്കെരു. അപ്പൊ നമ്മളരു കൂട്ടാനും കൊടുത്തവിടും കിഴങ്ങ് അല്ലെങ്കി സോയാബീൻണ്ടല്ലോ
ആഹ് ആഹ് അതൊക്കെ പിള്ളാർക്കും ഇഷ്ട.
ആഹ് മുട്ട പൊരിച്ചതോ കോഴിമുട്ടപ്പേരിയോ അങ്ങനെ എന്തെലുമൊക്കെ കൊണ്ടോവും
ഇവിടെ സോയാബീൻ നമ്മൾഫ്രൈ ചെയ്ത് കൊടുക്കാെങ്കിലൊക്കെ ഇഷ്ട
ആഹ് അങ്ങനെ തന്നെ ചെയ്യാല്ല അല്ലാത കറി ഗ്രേവി പോലെ ഒന്നുംലിക്കഷ്ട ട്ടല്ല ഫ്രൈ ചെയ്ത്കൊടുക്കണം അതന്നെ കഴിക്കുള്ളൂ. അവിടെ എങ്ങനെ സ്കൂളിൽ ചോറുണ്ടോ
സ്കൂളിൽ ചോറുണ്ട് മോന് മോക്ക്പിന്നെ കിട്ട ത്തില്ല എന്തായാലും ഇവര് കഴിക്കത്തില്ല അവിടന്ന് ആഹ് നമ്മൾ അന്ന് തൊട്ടെ സ്കൂളിൽ കൊണ്ട്ചേർത്ത്ന്ന് തൊട്ടേ നമ്മള് വീട്ടിൽന്ന് ചോറ് കൊടുത്ത വിടണം ആഹ് അല്ലാതെ കഴിക്കത്തില്ല അവിടുന്ന് കഴിക്കത്തേ ഇല്ല അതിന് റ്റീ ചർന്മാരൊക്കെ പറയും എന്തിനായ ചോറ് കൊണ്ട വരുന്ന കറികൾ ഇപ്പൊ ഇപ്പ ഇപ്പ നല്ല ഫുഡ ഒക്കെല്ലയോ
ആഹ് അപ്പൊ ആദ്യത്തെ പോലെ നമ്മള് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് കഞ്ഞിയും പയറൊക്കെല്ലേന്ന് ചെറുപയർ ഇപ്പൊ ചോറും സാമ്പാറും കൂട്ടാനൊക്കെ ഉണ്ട്
ആ്ഹ് ചോറ് തോരന് പിന്നെ ആഴ്ചൽ ഒരു ദിവസം ബിരിയാണി ഒക്കെ കൊടുക്കും അങ്ങനൊക്കെ ഉണ്ട് ഇവറ സ്കൂള് ൽ
ആഹ് പിന്നെ ഒരു ദിവസം മുട്ട കിട്ടും രണ്ടു ദിവസം പാല്
പാലുണ്ട് ഏത്തക്കാ കൊടുക്കും അരമുറി ഏത്തയ്ക്ക വീതം
ആഹ് മുട്ട വണ്ടാത്തവർക്ക് ഏത്തൊക്കെ കൊടുക്കും പിന്നെ ചെല ദിവസങ്ങളിൽ പാലൊണ്ട് പായസം ഉണ്ടാവും
ആഹ്
അങ്ങനൊക്കെ ഉണ്ടാവും ന സ്കൂളിലൊക്കെ നല്ല ഫുഡ് തന്നെയാണ്
ആണ് ഇപ്പൊ പിള്ളേർക്ക് തിന്നാൻ വയ്യാത്ത പാടെള്ള് ആർക്കും വേണ്ടാലോ ചിലർ ഇവിടന്നൊക്കെ പോകുന്ന പിള്ളോര് ഇങ്ങനെ കറികൾ കൊണ്ട്വും
ആഹ് ഇവിടന്ന് ഇങ്ങനെ കൊണ്ട പോയാൽ മതിര് അവിടത്തെ ചോറ് വര് തിന്നും
ഏഹ്
കുഴപ്പമൊന്നുമില്ലോർക്ക്
ഇല്ല
ഉം ഇനേട്ടൻ ചോറിനാ വന്നിട്ടില്ലേ
ഇല്ല ചോറ് കൊണ്ടു പോകും
കൊണ്ടു പോവയ്യ
ആഹ് ചോറും കൊണ്ടവും എട്ടരയാവുമ്പോ പോകവും അപ്പൊ ചോറും വെള്ളമൊക്കെ ആയിട്ട് അങ്ങ് പോകുന്നത്
ആഹ് ആഹ്
ഉണ്ണാൻ വരുത്തില്ല
ആഹ് ശരി ഇനീ വൈകുന്നേരത്തെ പണി മാറ്റിട്ടേ വരുള്ളൂ അല്ലേ
ആഹ് ഇനിയിപ്പ പണി തീർന്നിട്ട് ആറരക്ക യാകും വരാൻ മക്കളല്ല മക്കള് മോനാ മുന്നേ വരുന്നുന്നത് ഇവിടെ അവന് നാലുമണി മോള് പിന്നെ ട്യൂഷന് ഒക്കെ ഉള്ളതൊണ്ട് ആറ് മണി കഴിയും വരുമ്പോ ഉം ഇനി പിന്നെ വൈകിട്ട് നമ്മക്ക് ഇവര് വന്ന കഴിഞ്ഞ് മിറ്റൻ തോപ്പ് വിളക്ക് തീര് പിന്നെ സ്കൂളില് കൊണ്ടുപോന്ന പാത്രങ്ങള് കഴുകാന് കാണും അനലൊക്കെ ഉള്ള ചെറിയറിയ ആഹ ആന്ന് നമ്മ ഈ രാവിലെ ജോലി ഒതുങ്ങുന്നന്ന് പറഞ്ഞാലും പിന്നെയും ജോലില്ല തുണി നാന തുണിയൊക്കെ കൊണ്ടുവന്ന് എവിടലും ഒക്കെ വിരിച്ച് അതൊക്കെ ഉണക്കി എടുക്കണ്ടണ്ട്
ഉം തിരുമ്പനേക്കാട്ടക്കും പണിയാണ് അത് ഉണക്കലും മ ആ മടക്കി വെക്കലൊക്കെ ഉ തിരുമ്പാൻ അത്ര പണല്ല മറ്റേന് നമുക്ക് മടി
ആ ഇതെല്ലാം കൂടെ നമ്മള എവിടെ ആക്കും എന്നുള്ളര്
ഉം ഉം പണി തന്നെയ നമുക്ക് വൈകുന്നേരം എലും പിയന്നെ
ഉം.
ജലദോഷം പതല്
ആഹ അയ്യോ ജലദോഷ ആയി നല്ല പോലൊയി പക്ഷെ തലവേദന ഉം ആ എന്നാ ശരിയടാ ഞാൻ പിന്നെ വിളിക്കാം
ആ ആ